കേക്കുന്നില്ല
ആഹ് കേൾക്കാലോ എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം പ്രത്യേകിച്ചൊന്നു ല്ല
ആഹ് അതെയോ ചുമ്മാ ഇരിക്കുവാണോ
ആഹ് ചുമ്മാരിക്കുവാ
ആഹ് ആഹ്
ഹലോ
എന്തോ
അവിടെ എന്തിടുക്കുവാണ്?
ഞാങ്ങ ഇവിടെ ചെറിയൊരു ഫുഡിന്റെ ഒരു പരിപാടിയൊക്കെ ണ്ടേ?
ആ
അതിന്റെൊക്കെ പുറകെ ഇങ്ങനെ ഇരിക്കുവ.
പരിവാടി
എന്തോ ഫുഡ് ആ ഫുഡിന്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്കൊരു ചെറിയൊരു ഫാക്ടറി ഉണ്ടേ ഫുഡ് നം ഈ ഫുഡ് പാക്കി യ്തിട്ടെ ഒരു വർഷം വരെ അതിന് ഗ്യാരണ്ടി ഉണ്ട് അതെങ്ങനെയാന്നെ ച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഫുഡ് എത് വെച്ചാ ഈ എല്ലാന്നും ഇല്ലാത്തായിട്ട് ബീഫ് അല്ലെങ്കില് തിക്കിടി അങ്ങനത്തെ ആ ഒരു ഇതൊക്കെണ്ടല്ലോ? കൂടുതലും മെയിനായിട്ട് ഇറച്ചിയൊക്കെയാണ് ഉപയോഗിക്കത് ബീഫ് ചിക്കന്റെ ചിക്കന്റെ എല്ലി ല്ലാതെ പീസ്കളൊക്കെ
അതെ എൽഎല്ലുണ്ടെങ്കിനറ്റും
ഹ് എല്ലുണ്ടെങ്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലിനകത്ത് ശരിക്കും വേവേക്കുന്നില്ലല്ലോ?
എല്ലാ ഐറ്റത്തിന്റെ എല്ല് ശരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുന്ന അയിന്റെകം ഇതായി പോകും. ആ അതുകൊണ്ട് നമ്മള് എങ്ങനെയു ണ്ടാക്കണന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ശരിക്കും ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കവറിലേക്ക് കയറ്റി ഇടുവ. അതിനായിട്ട് പ്രത്യേകം കവറുണ്ടേ.
അ അ ആ
ആ ഈ സിൽവർ കളർ ഒരു കവർണ്ട് ആ കവറല്ലകത്ത് കേയറ്റിവിട്ട് സീലിയ്യും.
ആണല്ലേ?
ഹ സീലിയ്തിട്ട് ഒരു വലിയൊരു മെഷീനുണ്ട് ആ മെഷീനിലേക്ക് കയറ്റി ഒരു മണിക്കൂ ചോറ് ഇങ്ങനെ വയ്ക്കുവ.
അ
ആ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് എടുത്ത് നമുക്ക് പുറത്ത് ആയിട്ട് വെക്കാം ഫ്രിഡ്ജിലേക്ക് അങ്ങനെയൊ ന്നും വെക്കെണ്ട. ആ് എന്നിട്ട് പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ശേഷ് വേറൊന്നും ചെയ്യണ്ട
ആ
ആ തിളപ്പിച്ച ശേഷം നമ്മളാ കവറ് പൊട്ടിച്ച എടുത്ത് ഉപയോഗിക്ക പൊട്ടിച്ച് കഴിഞ്ഞാ പിന്നെ വെക്കരുത്ട്ടോ?
അതേല്ലെ ആ
ഉം ഉം ആ പിന്നെ അതിനകത്ത് ബീഫ്ണ്ട് പിന്നെ ഇറച്ചികൾണ്ട് ബീഫ്.
അ അ
ബീഫുണ്ട് കടലക്കറിഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റും ഫുഡ് അങ്ങനെ വെ ആ പാചകം ചെയ്യും.
അങ്ങനെ ചെറിയൊരു പരിപാടുണ്ട് ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ ഒരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് വെരലെണ്ണാവുന്ന ഇതൊക്കെയൊള്ളു ഈയൊരു സ്ഥാപനം.
അതെല്ലെ ആ അത് നി നിങ്ങ ഇതെല്ലാം ചെയ്യ എന്നിട്ട് വെച്ച് നോക്കിട്ട്?
ഇങ്ങനെ ചെയ്യോന്ന് ചെയ്ത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പത്തേയ്ക്ക് ഫുഡിന്റെതെങ്ങെയാണ് പോണേന്നറിയാൻ വേണ്ടി നമ്മളിങ്ങന ഓരോ ബെന്ധു ക്കൾക്കൊക്കെയാണ് ആദ്യം കൊട്ക്ക്ണത്. ബെന്തുക്കൾക്കയൽകാർകൊക്കെ പിന്നെ അല്ലെങ്കി ഗൾഫില് ഗൾഫിലെ ക്കൊക്കെ കേറിപ്പോകാൻ കേറ്റിവിടാ കൊ കൊറെക്കെ പോയിട്ടുണ്ട്ട്ടാങ്ങനെ ഗൾഫിലേക്കക്കെ കൂട്ടുകാർക്കും പിന്നെ സ്വന്തക്കാർക്കൊക്കെ പിന്നെ അറിയാവുന്ന കൊറേ ആളുകളൊണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പോയിട്ടുണ്ട്.
ഉം, ഉം.
അങ്ങനെ അക്കെ ഇരി അങ്ങനെ പിന്നെ പൊറത്തേക്ക് ക്കെ ചെറിയൊരുത് ചെയ്യാന്നൊക്കെ അങ്ങനെയൊക്കെ ഓർക്കുണു.
ത് താവുവാണെങ്കില്.
ഫുഡിന്റെ ആമ്പൊ നന്ന നമ്മൾ പൂട്ടിക്കണം. എന്ന് വെച്ചാ ഫുഡ് ഐറ്റംന്ന് പറയുന്ന ആഹ്. അമ്മക്കൊരു പേടിയുള്ളൊരു സംഭവാണ്. ഫുഡില് എരി കേറി പ റ്റിയാ പിന്നെ ഞമ്മക്ക് ചിന്തിയ്ക്കാൻ പോലും പറ്റൂലാ.
ചിന്തിയ്ക്കാൻ പോലും പറ്റില്ല. ഒര്പാട് അത്കൊണ്ട് നമ്മളതുപോലെ നോ ക്കീട്ടാണ് ചെയ്യണത്. അ് അപ്പൊ തൊടങ്ങീട്ടൊരു ഒര് ആറ്മാസ ഏഴു മാസൊ ആയി. എന്നാലും നമ്മ്ളത് പബ്ലിസിറ്റി അത് ഒരുപാട് ലോഞ്ച് ആയിട്ടില്ല.
അതേല്ലേ.
ആഹ്. എന്നാ എങ്ങനെയാണ് അതിന്റെ ഏ ഫുഡ്ന്റെ ഇതിങ്ങനെ വര് വരുന്നെന്ന് ചെള്ളായി പോകോ? അങ്ങനെയൊക്കെ നോക്കിയിട്ടേയ്
അല്ലേത്തന്നെ പ എല്ലാര്ക്കും ഫു ഫുഡ് പൊറത്ത്ന്ന് മതി. അപ്പം ഇങ്ങിനെയും കൂടി ആകുമ്പം പെ ജോലി എ എല്ലാർക്കും എളുപ്പു ആകും. ജോലി സലത്ത് ജോലിക്കാർക്കൊക്കെ എൾ എളു അപ്പൊ അത് എല്ലാരും മേടിച്ച് ഇങ്ങനെ വെക്കലുള്ളൂ എല്ലാരും ചൂള ചൂടെള്ളംവെയ്ക്കുന്ന പാടല്ലേ ഉള്ളൂ.
ആഹ്, അതെ അതെ. ബിരിയാണി ഒക്കെ ഒണ്ട്.
അതേല്ലേ ജോലിക്കാർക്കെല്ലേ എള്പ്പം. എന്നാ ഒ എന്താച്ചാ കഴിയ്ക്കാ കഴിയ്ക്കാൻ നേരാവുമ്പോ എട്ത്ത് തെളപ്പിക്കുവ എടുത്ത് കഴിയ്ക്കുവ. ഒണ്ടാക്കണ്ട പറക്കണ്ട ഒന്നും അറിയണ്ട പാത്രം കഴുകണ്ട എല്ലാം എള്പ്പം.
എല്ലാം എള് അപ്പൊ ചെറിയൊരു ത് അങ്ങനെ ഒരു നല്ലതാണല്ലോന്നോർ ത്തോണ്ട് അങ്ങനെ ആഹ്. ബിരിയാണി ഒക്ക്യേ ആയിക്ക്യയുമ്പഴത്തേക്കും മുന്തിരി കപ്പ്ലണ്ടി അങ്ങനെ ഒന്നും ഇടൂലാട്ടോ.
ആഹ്, അല്ല
എന്തോ, അതിങ്ങനെ പെട്ടെന്ന് കേടു വരും മുന്തിരിയ യാവുമ്പം മുന്തിരി കൊറച്ച് കഴിയുമ്പോഴത്തേക്കിര്ന്ന് ആഹ് ഒരു പുളിപ്പ് ആഹ് കളറ് കളറെളകും പിന്നെ പുളിപ്പ് വരും. ഉം അങ്ങനെയൊക്കെ ആയോണ്ട് ആ ഐറ്റൊ ഒക്കെ മാറ്റി. അപ്പ എല്ല
ടെസ്റ്റ്‌ ചെയ്യുമ്പോഴത്ത് തേ അമ്മക്ക് കൊഴമ്പരുന്നൊക്കെ കണ്ടു പിടിച്ച് നമ്മളെ അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെ ചെയ്യാലോ ല്ലെ
ഹാഹ്, അതെ പ്പ അതിന്റെ ഇതിന്റെ ആയൊണ്ട് നമുക്ക് ഒറ്റടിയ്ക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. എല്ലാം നോക്കി നോക്കിയാണ് ചെയ്യ്ണത്. നമ്മള് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കെണ്ട ആവശ്യല്ല. പൊറത്തിങ്ങനെ ചുമ്മാ എന്ത് എന്തോ
ടുവരാതെ നോക്കിയാതി. വേറെ കൊഴപ്പൊന്നും ഇല്ലാതെ
ആഹ് അതെ ഇതുവരെ ഒന്നും കഴിച്ചവരാരും അങ്ങനെന്നും കൊഴ കൊഴപ്പൊ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല.
അതുകൊണ്ട് ഇപ്പൊ നമ്മള് ആ ഒര് ബിരിയാണി ഉണ്ട്, തേങ്ങാച്ചോറുണ്ട്, പിന്നെ തിക്കടി ഉണ്ട്.
പിന്നെ ബീഫ് ചിക്കൻ ആഹ് അങ്ങനെ എല്ലാ ഐറ്റോന്ന് പറഞ്ഞാ പിന്നെ കടലക്കറി ആ ആഹ് എല്ലും കപ്പയുണ്ട് കേട്ടോ എല്ലുങ്കപ്പ ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോഴാണ് എല്ലിന്റെ ഒരു പ്രോബ്ലം വന്നത് അത്. ആ അതുകൊണ്ട് പിന്നെ ഇറച്ചിയും കപ്പയും ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട്.
ആ അങ്ങനെ അതുകൊണ്ട് എന്തോ വേറൊന്നും ഇതുവരെ പറ്റി പന പായസം വെച്ച് നോക്കിട്ടുണ്ട് പക്ഷെ പായസം അങ്ങോട്ട് ഇതായിട്ടല്ല പരിപ്പ് പായസം വെച്ച് നോക്കിയത്. ആഹ് പായസം പരിപ്പ്കുമ്പഴത്തേന് പരിപ്പ് ഒരു പെട്ടെന്ന് ചള്ളായി.
പായസം എന്ന് പറഞ്ഞാൽ വെക്കത്തില്ലാ മക്കടെ കൂട്ടുകാരന്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം അവള് പായസം തരാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ടുണ്ട് എന്റെ മോ െള വന്ന്.
അതെയോ?
പായസം കുടിക്കാൻ കൊതിയാവുന്നു കേട്ടപ്പോ.
ആഹ അതെല്ലേ? പായസമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ?
എന്നാലും മെനക്കടാന്നിപ്പി. തേങ്ങാപ്പാലെ ടുത്ത് ഒണ്ടാക്കാനൊക്കെ എളുപ്പവാ.
ഉം പിന്നെന്തച്ചാ നമ്മൾക്ക് ഈ അങ്ങനെ ഇച്ചിരിയൊക്കെ ഇത് കിട്ടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാ.
ആ വേറെ ആൾക്കാർ തരുമ്പോഴ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഒണ്ടാക്കുന്നതിനേക്കാൾ കൂടുതല്.
ആഹ് അതെ അതെ അതെ. അതൊരു വല്ലാത്ത ടേസ്റ്റ് ആണല്ലോ നമ്മളെ. അ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതുവരെ നോക്കിട്ടില്ല. ഇനിയിപ്പോ അതിനിടക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഒണ്ടായി. അപ്പം അതുകൊണ്ട് പിന്നെ അതൊക്കെ നിർത്തി നിർത്തിന്നല്ല. പിന്നെ ഇപ്പോ എന്തോ?
ഒരു താളവും ആട്ടവും തുടങ്ങി കാണുമെന്ന്
അതെ അതെ അതെ അതെ. അപ്പോഴതേ പിന്നെ നോക്കി നടത്താനുള്ള ആ ഒരു പോകാനൊക്കെ ഒരു ഇതായി.
ഉം ഉം
ഇനിപ്പ പതുക്കൊന്ന് തൊടങ്ങണം ഇനി പക്ഷെ പഴേണ്ടാക്കി വെച്ച ഐറ്റങ്ങളെല്ലാം ഇതുവരെ കൊഴപ്പില്ലാണ്ട് അങ്ങനെ ഇരിക്കണ്ട്.
മോളെ അടുത്തിരിപ്പുണ്ടാ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് മോൾക്ക് മൂന്ന് വയസ്സ്.
അതെയല്ലേ പ്ലേ സ്കൂളിൽ പോവ്ണ്ടോ?
ഇല്ല ഇല്ല സ്കൂളിലൊന്നും പോണില്ല സ്കൂളില് ഇപ്പൊ ഇചിരി കഴിയട്ടെ ഓർത്തു.
അ ശരിയാട്ടോ ഇപ്പ ഈ പിള്ളേർ ഇരിക്കുന്ന ഇതേ ഉള്ളൂ പിന്നെ പിള്ളേർക്ക് പഠിക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്താ. ആ നഴ്സറി മുതൽ നമ്മൾ പഠിപ്പിക്കൂല്ലേ പഠിക്കടി ആ പഠി ക്കടി ഈ പടിക്കടിന്ന് പറഞ് ചുമാ പിള്ളേരെ തല്ലിക്കൊട്ടി പഠിക്കുമല്ലോ ആ പ ഇപ്പ ല്ല രക്ഷകർത്താവായിട്ടൊക്കെ ഇരിക്കാനും പറക്കാനൊക്കെ പറ്റുള്ളൂ പിള്ളേർ എൻജോയ്. ചെയ്യട്ടെ ഈ ചുമ്മാ പടുത്തോന്ന് പറഞ് പിള്ളേര് ചെറുപ്പം മുതലെ അടിച്ച് ബാഗും തൂക്കി വെള്ളവും തൂക്കി. ലെഞ്ചും കൊണ്ടുപോയി. പുസ്തകം കാണും ലോഡും പടി അല്ലെ എന്തുവാ അത്ര പുസ് തകം എന്താ ബുക്കാ?
എന്തോ ഒരു നേഴ്സറി പ്ലേ സ്കൂളിൽ എന്തോ?
ടെക്സ്റ്റ്സ് പുസ്തകവും ബുക്കും കൊണ്ടൊക്കെ പിള്ളേർ മടുക്കും എത്ര സ്റ്റെപ്പ് കേറി പോണം.
അ ത് നമ്മളെ കാലത്ത്. ളൊക്കെ നമ്മുടെ കാലത്തൊക്കെ ത് ത് ഇങ്ങനെ. ഒറ്റ ലെവലായിട്ട് വട്ടത്തിരിക്കള്ളായിുന്ന ഇപ്പൊ എന്നാ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട ഇങ്ങനെ പൊക്കത്ത് പൊക്കത്ത് പൊക്കത്തല്ലേ
അത് അപ്പഴാ കാണുമ്പോഴ ഒരു ഭങ്ങേ ഇപ്പൊ സ്കൂൾന്ന് പറയുമ്പോഴ അക്കെ വലിയ ഹൈടെക്കല്ലേ
നമ്മുടെ കാലത്ത് ചുമ്മാ ഓട്വിട്ട് ഒറ്റ വരാ
ആ അതൊരു കാണൻ ഒരു വിദ്യാലയം എന്നുള്ള ഇത് വരുമ്പോഴത്തേക്കും ആ ഒ ഒരു ഇതാണ് ഓർമ്മ
ആ മേലക്ക് നേര ഇല്ല ഇപ്പോഴത്തെ എല്ലാ സ്കൂള മേലേക്ക് മേലേക്ക് മേല ആ സ്റ്റെപ്പ് മൊത്തം ഭാകം ചോന്ന് മക്കള് വെള്ളവും പുസ്തകത്തിന് കാരം എന്തുത്ര ആ സ്റ്റെപ്പ് നാലാ അര അഞ്ചാം തരയൊക്കെ ക്ലാസ് ക്സ് പിള്ളരുടെ പിള്ളേരെ മടിച്ചു പോകും എന്ത് ബസിൽ കയറി പോയുന്നണ്ട് കാര്യുണ്ടോ സ്കൂ സ്കൂളെ മുറ്റുവലൽ ബസ്സള്ളൂ എന്നിട്ട് ഇ സ്റ്റെഫിയെ കുറി ചുമക്ക പപാടി നമ്മ ഫീസും കൊടുത്തും മക്കെ പഠിക്കാൻ പടുന്നതാ
ആഹ് ആഹ് അല്ല പിറ്റത്തരു ഒരു പുളിമരമോ എന്തെങ്കിലും മരവോ ആയിട്ടൊ ഒരു ഒരു
അത അതെ ആ അതാണ് സ്കൂളിന്റെ മുറ്റം സ്കൂൾ ഗ്രൗണ്ട് നമുക്ക് ഓർ നമ്മക്ക് ഓർമ്മരുന്ന
ആഹ ആ ആ കൊടിയും ഒക്കെ ഉള്ള ആായിട്ട് ഉം അതാണ് ഓർമ്മ അപ്പൊ ഇപ്പോഴതൊക്കെ പറഞ്ഞ എ്റെ നജമ്മ ഹൈടെക്ക് വല്യ ഒരു കെട്ടിടം
ആഹ
അല്ലെ സാധാ അങ്ങനെ സ്കൂൾന്ന് പറയുമ്പോ തന്നെ പിള്ളേർക്ക് അങ്ങനത്തെ സ്കൂള് കാണുമ്പപ്പോഴത്തെേ പിള്ളേർന്ന് വയ്ക്കും ആഹ ഇപണ ഏ സ ആായി സൗകര്യങ്ങളായി എല്ലാം ഉണ്ടല്ലോ
ആം ശരി ഈ അടുത്താണെ ഇവിടെ അടുത്തന്ന്ള ഏ കതം
പേസി സുണ്ടല്ലേ
ആ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആ നാലഞ്ച് ക്ലാസ് വരെ ഉള്ളു ആ ഏ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഓ ഓ ഓ ഉം
ഇപ്പൊ ടീച്ചർമാർക്കൊന്നും ഒരു വിലയില്ല
എല്ലാം ഞങ്ങനെ വുന്നണ്ട് അടുത്ത് ഇത് യുഗംമാവുമ്പോ അടുത്ത യുഗമല്ല ഈ ഉടനെ തന്നെ വലിയ വിത്ം
ആ ടീച്ചർമാര് മാത്രേ അപ്പൊ വീട്ടില് പാത്രം കഴുകാൻ പോലും മെഷീനല്ലേ
ആ ആ മെഷീന് തുണി വരുവാന് പാത്തങ്ങാന് അരക്കാന് ജോലി പെണ്ണുങ്ങൾക്ക് കുറവാന്ന് പറയാം പിന്നെ എല്ലാം അടുക്കിപ്പറക്കി ഒതുക്കിയിിക്കാ എന്നുള്ള
ഉം അതന്നല്ല അല്ല പെരയടിക്കാനും ഉണ്ടല്ലോ
ആ എന്നന്ത വയ്ക്കട്ടെ
ആഹ് എന്നാൽ ആയിക്കോട്ടെ ശെരി